ആ കേക്കാമോ
ആ കേക്കാ
ആ ഹാ പിന്നെ വിശേഷം എന്തൊക്കെയൊണ്ട് ആ കഴിഞ്ഞു കഴിഞ്ഞു
വിശേഷം എന്തോന്നിങ്ങനെ പോക്ന്ന് ഇപ്പ ഈ മഴ തൊടങ്ങിയപ്പോ പിന്നീ ങ്ങനെ അസുഖങ്ങളും ചൊമയും ജലദോഷോക്കെ തൊടങ്ങി എല്ലാർക്കും ണ്ട് വടെ അവടെ എങ്ങനെ
ആ ഇവിട് ടെ കഴിഞ്ഞ മാസം ഒരു ചൊമ വന്ന്ട്ട് ഞങ്ങടെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ഒരു മൂന്ന് മാസ ത്തോളം ഭയങ്കര ചൊമയായിരുന്നേ അന്നേരം ഒരു വൈറസ് ആണെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ ഒരു ഭയങ്കര ചൊമയായിരുന്നു മരുന്നു പോ പല ഹോസ് പിറ്റലി പോയി മരുന്നൊക്കെ കഴിച്ചിട്ട് മാറുന്നില്ലാരുന്നു
ആ ആ ആ
ആ പിന്നെ നമ്മളാസമയത്ത് ആ
ഇപ്പഴേ ആ അതാണ് അന്ന് ഭയങ്കര ചൂട് ഇപ്പ ഈ മഴ തൊടങ്ങിയപ്പഴും ഈ പിന്നെ കാലാവസ്ഥ മാറി മാറി വരുമ്പോ പിന്നേം പിന്നേം തൊടങ്ങും അതുപോലെ
അതെ
ഉം മ്മളെ ഈ പ്രകൃതിയില് വരുന്ന മാറ്റങ്ങളും കാര്യോക്കെ തന്നെ ഇതിന് കാരണം
അതെ ആ നമ്മക്ക ഇപ്പ നല്ല അന്തരീക്ഷത്തിന് നല്ല ശുദ്ധവായു വന്നില്ലേ കിന്നില്ലല്ലോ ശുദ്ധവായുവൊക്കെ കിട്ടണെങ്കി നമ്മള് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കണം ഉം
ഉം ഉം
അങ്ങനെ നമ്മക്ക്‌ ഈ ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനായിട്ട് നമ്മള് ആഹ് സ്കൂളുകളിലും പരിസ്ഥിതി ദിനാണല്ലോ സ്കൂളുകളിലും പ്പം സ്കൂളിൽന്ന് ഇങ്ങനെ പറഞ്ഞു വിടും കുട്ടികളോട് ഒരു ചെടി നടുന്ന ഫോട്ടോ ഇട്ട് കൊടുക്കാനൊക്കെ ആ
അതൊക്കെ എത്ര പേരാ മർത്തായിട്ട് ചെയ്യണംന്നോയ്ച്ചാ അർഞ്ഞൂട ചെലോര്ങ്ങനെ സ്കൂള്ന്ന്ങ്ങനെ പറയുമ്പോഴത്തേക്കും അവരെ കാണിക്ക ക്ക്യാൻ വേണ്ടിയുള്ള ഇതിൽ ചെയ്യും നമ്മളത് ആത്മാർത്ഥായിട്ട് ചെയ്താ നമ്മക്കന്നെ നാളെ അത് ഉ
ആഹ് ആഹ് ഉപകാരപ്പെടും ആ വൃക്ഷം കൊണ്ട് നമ്മുക്കും അതൊരു വൃക്ഷമായി മാറി കഴിഞ്ഞാ ആ വൃക്ഷം കൊണ്ട് നമ്മൾ തലമുറകൾക്കാണെങ്കിലും പ്രയോ ജനമുണ്ടാവും. ഇഞ് അത് ഫലമുള്ള വൃക്ഷമാണെങ്കി അതിനെ ഫലം കഴിക്കാം അത് നല്ല നമ്മക്ക് നല്ല ഇതും കിട്ടും തണല് തണല് അതീന്ന് ആഹ ഇപ്പാണെങ്കി മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ച് കെ ട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്ന കൊണ്ടെ ഏഹ് നമുക്ക് ശുദ്ധവായു ഒന്നും കിട്ടുന്നില്ല. പരിസ്ഥിതി മലിനീകരണമല്ലേ കൂടുതലും.
ആഹ് ആഹ് അതെ.
ഇതിലെല്ലാം ഒരും മാറ്റം വരണ്ടെ.
ഉം. അപ്പൊ നമ്മള് ജൂൺ അഞ്ചിന് ചെയ്യും അങ്ങനെ പറയുമ്പഴെങ്കിലും നമ്മളത് ആത്മാർ ത്തോടെ ചെയ്യണം. അപ്പം നമ്മളെ കണ്ട് കുറച്ച് പേരെങ്കിലും അത് ചെയ്യും.
അതെ അതെ.
അല്ലെങ്കി പിന്നെ നമ്മളാരോഗ്യം ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്ക്യേയുള്ളു.
ആഹ് അതെ. അഹ് ഞങ്ങള് എന്റെ വീട്ടില് കുട്ടികളെ കൊണ്ട് ഏഹ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആഹ് രണ്ട് മൂന്ന് വർഷം ആയിട്ടും പിന്നെ ഇതിന് മുന്നെം കോവിഡ് സമയത്ത് ഓൺലൈനിലൊക്കെ ക്ലാസെല്ലായിരുന്നൊ ആ സമയത്തും
ആഹ് ആഹ്
നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് ഫോ
ഓഹ് അതൊക്കെ നല്ല കാര്യങ്ങളെന്നെ.
ആഹ്
നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റ്ണ ചെറിയ കാര്യമാണെങ്കിലും അത് ചെയ്യുന്നത് നല്ലതാ.
ആഹ് അതെ. പിന്നെ വീട്ടിലാണെങ്കിലും ചെറിയ രീതിയില് നമ്മള് പച്ചക്കറികളും കൃഷികളും ഒക്കെ ചെയ്യുവാണെങ്കിലേ ആ ന അതും നല്ലതാണ്. നമുക്ക് ഒരുപാട് പുറത്തൂന്ന് വാങ്ങിക്കാതെയേ വിഷവുള്ള പച്ചക്കറികളൊ ക്ക വാങ്ങിക്കാതെ കുട്ടികൾക്കാണെങ്കിലും വെ ച്ചു കൊടുക്കാൻ കിട്ടുന്ന അത്രയും മതി അത് നമ്മുടെ ആറിവ് ആരോഗ്യത്തിന് നല്ലതാണല്ലോ.
ഉം അതെ അതെ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് കേ ട്ടോ. നമ്മളെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള എല്ലാം നമ്മള് തന്നെ ഇവടെ കൃഷി ചെയ്ത് തന്നെ എടുക്കുന്നത്.
ആഹ് അത് തന്നെ.
ആഹ് അ പൊറത്തിന്ന് പച്ചക്കറികളായിട്ട് അങ്ങനെ വാങ്ങലില്ല പിന്നെ ഇല്ലാത്തത് എന്തെങ്കിലും കഴിക്കണോന്ന് തോന്നുമ്പം വല്ലപ്പോഴും വാങ്ങുന്നത് തന്നെ അല്ലാതെ നമ്മൾ പുറ ത്ത്ന്ന് പച്ചക്കറി വാങ്ങലില്ല ഇപ്പൊ ഇവിടെ ഉള്ളോണ്ടേ.
അതെ അതെ. പിന്നെ ചീരെയൊക്കെ നന്ന് ആഹ് ഒര് കൃഷി ചെയ്യുവാണെങ്കില് ചീരയൊക്കെ കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ്. നമുക്കും നല്ലതാണ് എല്ലാവർക്കും നല്ലതാ ആഹ്.
അതൊക്കെ കഴിച്ച നമ്മളെ ആരോഗ്യത്തിനും കണ്ണിനും എല്ലാത്തിനും നല്ല മാറ്റം ഉം ഇപ്പം ജനിച്ച് വീണ പിള്ളേർക്ക് വരെ കണ്ണ് കണ്ണിന് പ്രശ്നങ്ങൾ എല്ലാം പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ
അതെ അതെ
ഉം
ഉം പിന്നെ നമ്മള് നമുക്ക് നല്ല ആരോഗ്യത്തിന് വേണ്ടി നമ്മള് വെള്ളം നന്നായിട്ട് കുടിക്കണം തെളപ്പിചാറ്റിയ വെള്ളം എന്താണ്
അതിപ്പൊ സ്കിന്നിനായാലും എല്ലാത്തിനായാലും വെള്ളമാണ് മെയിൻ
ആണ് അവിടെ എങ്ങനെ വെള്ളവൊക്കെ? ഒണ്ടോ ഈ വേനലിന്റെ സമയത്ത് ഇവിടെയൊക്കെ വെള്ളം വറ്റിയാരുന്നു ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തൊടങ്ങിയപ്പം വെള്ളവൊക്കെ ആയി
ഉം ഉം ഇവിടെ ഇതുവരെയും നമ്മുക്ക് പ്രശ്നം വന്നില്ല പിന്നെ വെള്ളം കൊറഞ്ഞ് അല്ലാതെ വറ്റ് റ്റെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലോട്ടായില്ല ട്ടോ
അതെ ലേ
ഉം അതെ അ
ഇതുവരെയും വെള്ളമുണ്ട് ഇനിയുള്ള കാര്യം ഇനി വേനൽ ഇനി കടക്കാണ് ഇപ്പൊ മഴ കൊറച്ച് കൊറച്ച് ഉണ്ട്
ഉണ്ട്
ഉം അതൊണ്ട് വല്ല്യ പ്രശ്നല്ലാതെ പോവ്ന്ന് ആ സ്കൂള് ഇനിപ്പൊ മഴ തുടങ്ങിയാ മഴ തന്നെ വെയിലാണെങ്കി വെയിലെന്നെ പ്പൊ ഇ ഇങ്ങനത്തെ കാലാവസ്ഥ ഒന്നും പണ്ടൊക്കെ ആണെങ്കി ഇങ്ങനെ അല്ലല്ലോ നമ്മളെ കാലാവസ്ഥ എല്ലാം മിതമായ രീ തിയിലല്ലേ ഇന്ന് ഇപ്പോഴാണെങ്കി മഴ തൊടങ്ങിയാ വെള്ളപ്പൊക്കമായി അങ്ങേറ്റം എല്ലാം നാശാ വെയിലാണെങ്കി അങ്ങേയറ്റം വെള്ളം ഇല്ല എല്ലാം പട്ടിണിയും പരുവ എല്ലാം അങ്ങനത്തേതല്ലേ ഇപ്പം
അ ആ പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ യോഗകളൊക്കെ ചെയ്യാറുണ്ടോ?
ആ എക്സസൈസും യോഗയൊക്കെ ചെയ്യും
ഉം എടക്കിടക്കൊക്കെ അങ്ങനെ ചെയ്യണത് നല്ലതാ ആ ആഅങ്ങനെ
കാരണം നമ്മളെ ഹെൽത്തിന് നല്ല ഇത് കിട്ടും
ആഹ അ തെ നമ്മടെ ഇവിടെ നാട്ടിലൊക്കെ നിങ്ങള അവിടൊക്കെ ഉണ്ടോന്നറിത്തില്ല നമ്മുടെ ഈ നാട്ടിലൊക്കെ ഈ കമ്മ്യൂണിറ്റി ഹാള് മറ്റേ ഇത് ആയുർവേദ സെന്ററ് അവിടെയൊക്കെ യോഗ ക്ലാസ്സുകളുണ്ട് അപ്പൊ ഇവിടെ പരിസരങ്ങളിലൊക്കെയുള്ള വീട്ടമ്മമാരൊക്കെ പോയി അങ്ങനെ ഒരു മണിക്കൂർ എന്താ ഉള്ളൂ ആ അവിടെ ചെന്ന് ആ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു സംവിധാനം ആ ഇപ്പൊ ഈ കഴിഞ്ഞിട ക്കാണീ ഇത് നിലവിൽ വന്നത്
ഓ ഓ നമ്മള് ഇവിടെ അങ്ങനത്തെ സംവിധാനം ഇല്ല ട്ടാ പിന്നെ ഞാനൊക്കെ ചെയ്യണേന്ന് വെച്ചാൽ യൂട്യൂബ് നോക്കി വൈറ് ട്ടിലിരുന്ന് അങ്ങനെ ചെയ്യണതാണ ല്ലാതെ പുറത്ത് പോയി ഇതുവരെയും ചെയ്തിട്ടില്ല.
ആ ഞാനും അങ്ങനെ പുറത്തോട്ട് പോയി ഇതുവരെ ചെയ്തിട്ടില്ല നമ്മുടെ വീടിനടുത്തുള്ള ചേച്ചിമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. അ നടക്കുന്നതൊക്കെ നല്ലതാണ് നടക്കുവോ?
ആഹ് ഉം ആഹ് നടക്കും എക്സസൈസ് ഉണ്ട് നടക്കും യോഗയും ചെയ്യും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യും.
ആഹ് പിന്നെ നമ്മള് കൂടുതൽ എണ്ണ ആ തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കൊളസ്ട്രോള് ഒണ്ടാകാതെ ഉണ്ണയടങ്ങിയ ഭക്ഷണ ങ്ങളൊക്കെ - കൊറയ്ക്കുവാണെങ്കി നമ്മുടെ ആരോഗ്യം ഒരുവിധം മെച്ചപ്പെടുത്താൻ കഴിയും.
ആഹ് അതാണ്
പഞ്ചസാര
ഉം ഉം ഞാൻ ഷുഗർ കട്ടാണ് കേട്ടാ ഒരു ഡയറ്റിന്റെ ഭാഗായിട്ടേ
അതെല്ലേ
ഉം അതോൻണ്ട് എനിക്ക് അതില് തന്നെ ഇപ്പൊ നല്ല മെച്ചം വന്നിട്ടുണ്ട് സ്കിന്നക്കെ ഓക്കെ ആയി പിന്നാ ബോഡി വെയ്റ്റ് ഒരുപാട് കൊറഞ്ഞ്
അതെല്ലേ അതിനെന്തെക്കെയാണ് ചെയ്തത് മെയിൻ ആയിട്ടും ഈ എക്സസൈസും പിന്നെ ഷുഗർ കട്ട് ഇങ്ങനെ ത്തെ ക്കെള്ള ല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്തോ
അല്ലാതെ ഡയറ്റ് നോക്കിയായിരുന്നു ബേക്കറിയൊക്കെ ഫുള്ള് കട്ട് ചെയ്ത് ബേക്കറിന്ന് വാങ്ങുന്ന ഫുഡൊക്കെയെ പിന്നെ എണ്ണ അങ്ങനെയൊക്കെ കട്ട് ട്ടെയ്ത് പിന്നാ ഫുഡൊക്കെ ഒരു ആറ് മണിക്ക് മുന്നേക്കെ കഴിക്കും. ആറ് മണിക്ക് ശേഷം വൈകിട്ട് ഫുഡ് കഴിക്കൂല അങ്ങനെ ഒരുപാട് നോക്കി ഉ
ആഹ് അ അങ്ങനെ നോക്കിയാൽ നമ്മടെ വെയിറ്റ് കുറയും. ആഹ് അ അങ്ങനെ നോക്കിട്ട് വെയിറ്റ് കുറഞ്ഞവരുണ്ട് എനിക്കറിയാം എന്റെ എന്റെ കൂ ട്ടുകാർക്കൊക്കെ ഇങ്ങനെ കുറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ടെ
ആഹ് ആഹ് ആ എന്റെ ഡെലിവറി കഴിഞ്ഞപ്പൊ ഴേ നല്ല വെയിറ്റ് ആരുന്നു അങ്ങനെ അതിപ്പൊ കൊറച്ച് ആരോഗ്യ പ്രശ്നങ്ങള് ഒണ്ടായിരുന്നു വെയി റ്റ് കൂടിയപ്പോഴേ
അതെ അതെ
ഓ അപ്പൊ അത് കുറക്കാൻ വേണ്ടിയാരുന്നു ഇപ്പൊ നല്ല കൊ റഞ്ഞപ്പൊ ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല ഹെൽത്തി ആയി
ആഅങ്ങനെ അതെതെ ആഹ് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വരുന്ന ഈ ജനറേഷനില് എല്ലാവരും ഇങ്ങനെ കൂടുതലും വണ്ണം ഒന്നും തടിയൊന്നുമില്ലാതെ. എല്ലാരും കൂടുതലും സ്ലിം ആവാനാണ് നോക്കുന്നത് അല്ലേ.
ആഹ് ആഹ് അതെ അതാണ് നമ്മളെ ആരോഗ്യത്തിന് നല്ലത് അതാണ്.
അതെ അതെ
ഉം അതല്ലേ ഇപ്പൊ ലേഡീസ് ജിമ്മൊക്കെ ഒരുപാട് വന്നേക്കുന്നേ ഇപ്പ എല്ലാരും പണ്ട് ഇങ്ങനെ ആരും പോകത്തില്ലല്ലോ ഇപ്പൊ എല്ലാരും ആരോഗ്യം അത്രക്കും ശ്രദ്ധിക്കും.
അതെ അതെ ഇപ്പ എല്ലായിടത്തും ജിമ്മുകളുണ്ട് ന്നാ ഏത് ജംഗ്ഷന് സിറ്റി ച്ചെന്നാലും അവിടെ എല്ലാം ഉണ്ട്.
ആഹ്
ആഹ് പിന്നെ ആഹ് ആരോഗ്യം ശ്രദ്ധിക്കാ ഇപ്പ വെള്ളം കുടിക്കണം എക്സസൈസ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഉണ്ടോ ആഹ്
ഹേ വേറെ പിന്നെ ഫുഡ് മ്മള് പ്പഴും ഒരു കൺണ്ട്രോളിലായിരിക്കണം ഉ പിന്നെ പുറത്തു നിന്നുള്ള ഫുഡക്കെ ഒക്കെ മാക്സിമം അവയ്യ്ഡ് ചെയ്ത് നമ്മളുടെ വീട്ടിലുള്ള ഫുഡ്ന്നെ കുട്ടിയക്കെ ആയാലും നമ്മളായാലും അങ്ങനെ ശ്രദ്ധിക്കണം അതൊക്കെ തന്നെ ഉള്ളത് ഉം ഇത്രീല ഒക്കെ ശ്രദ്ധിച്ചാലേ നമ്മള്ഒരുവിധം നല്ല ഒരു ഹെൽത്തി ആയിട്ട് വരുന്ന ഇതെല്ലാം ശ്രദ്ധിച്ചാലും നമുക്ക് അസുഖങ്ങൾ വര എന്നാലും ഒരുവിധം നമുക്കത് മെയിന്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകവാൻ സാധിക്ക തെല്ലാം നോക്കിയ
അതെയതെ നമ്മൾ ഈ ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുവാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളൾല്ലേ ആനമ്മള് കുട്ടികളാണെങ്കില് ഇപ്പനെ ഇതൊക്കെ മതിലെഅവർക്ക് കുഴിമന്തി മന്തി ഏ ഇങ്ങനെയുള്ളതൊക്കെ മതിലെ ഒരുപാട് ഒഴിവാക് നല്ലതാാണ് എടക്കൊക്കെ അല്ലേ
ആ് വല്ലപ്പോഴും വേണം അല്ലെങ്കിൽ നമ്മളങ്ങ് മടുത്തു പോകും
അതെ അതെ
ഉം തീര ആയാലാണ് എല്ലാം നമുക്ക് അതിലും മയോനൈസൊക്കെ അങ്ങ് ഞാൻ മയോനൈസൊക്കെ അങ്ങ് ഒഴിവാക്കി മന്തിയൊക്കെ കഴിച്ചാലും മയോനൈസ് നാ മയനൈസിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം മന്തി വല്ലപ്പോഴും കഴിച്ചെന്ന് പറഞ്ഞ് വല്യപ്രശ്നൊന്നുല്ല
ആ അതെ
ഉം
ആ പിന്നെ ഈ ഷവർമ്മ ഒക്ക ഉപയോഗിക്കുമ്പോളെല്ല അല്ലെ ഉള്ള ദോഷങ്ങളൊക്കെ അറിയാലോ അതൊക്കെ ഒഴിവാ നക്കുവാണെങ്കിൽ കുട്ടികളാണെങ്കില വേ
ആഹ ആഹ ഓ പിന്നെ ശരിയടാ
ആ ആാ ഓക്കെ ഇങ്ങ ഇടക്ക് വിളിക്കും
ഓക്കെ ശരി